ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ എന്ത ക്കെ മഴയൊക്കെ ഉണ്ടോ
ഉം ഇന്ന് മയന്നെ
ആഹ് ആഹ്
നല്ല മഴ ഇണ്ട് ഇന്നും ഇന്നലിക്കെ രണ്ട് മൂന്ന് ദിവസായിട്ട് ഇന്നു രാവിലൊക്കെ പെരും മഴ
ഇവിടെ മഴ കുറവാ ഇന്നലൊക്കെ നല്ല മഴയേന്നു രാത്രി ആഹ്
ആ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ പറഞ്ഞഹോ ഇന്ന് രാവിലെ ഒക്കെ ഞാൻ വിചാരിച്ചു മിറ്റ് വള്ളപ്പൊക്കാണോ വിചാരിച്ചു
ആഹ് അത്രക്ക ഇത്ണ്ടായിരുന്നോ ആഹ് ആഹ് പിന്നെ മക്കളൊക്കെ
മക്കള ഇതാ ചെറുത് ആഹ് ഞങ്ങളൊക്കെ കടന്ന് കാക്കുപ്പൊ വന്ന്ട്ടൊള്ളൂ ചെറുത് ഒറങ്ങീട്ടില്ല അവള് ഇതാവിടെ ഡൈവറാണ്
ആഹ് ആഹ് അങ്ങനെ പിന്നെ ഏതുവരെ പഠിച്ചു നിങ്ങള്
ഞാൻ പ്ലസ് ടു
ആഹ്
എന്തൊക്കെ എന്നിട്ട്
എന്താ നല്ല വർസ വർസ്ത്താനം അങ്ങനെ പോകുന്ന പിന്നെയ് ആ ഇങ്ങ ഇങ്ങള് യാത്രയൊക്കെ പോകാറുണ്ടോ
യാത്ര പോവാറൊക്കെ ഇണ്ട് ഇപ്പൊ കൊറവന്നേണ് ഉം ഓരോ ആ ഞമ്മളെ സാഹചര്യങ്ങള് കൂടി ഒക്ക എല്ലാം സാമ്പത്തികവും എല്ലാം ഉം
പിന്നെ
അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ പോകാന് അറഞ്ഞ ഇപ്പൊ കൊറേ ആയി പോയിട്ട് മക്കൾ അങ്ങനെ പറയും കടല് കാണാൻ പോകാ കടല് നല്ല രസല്ലേ തീരം ചെറുതുണ്ടായിട്ടൊന്നും അയിന് ഇവിടെ അവിടെ വെച്ചിട്ടൊന്നും പോയിട്ടില്ല
ആഹ്
പോവണം ഞ്ഞി പോവണം പോവണം എന്നും
ട്രെയിനിനൊക്കെ എവിടുക്കാ പോക്കല്
ആ ട്രെയിനിന് ഞങ്ങൾ ഇന്നാള് പോയി ഞങ്ങള് എൻ്റെ ഇമ്മിം ഇമ്മിം ഞങ്ങള് എല്ലാരും അനിയത്തിയേകളും നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ട്രെയിന് ഞങ്ങള് എട്ത്ത്ണ്ട് റെയിലൊക്കെ ഉണ്ട് ക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലെ യ് ന്നു അപ്പൊ പിന്നെ ഞങ്ങള് പെരുന്ന ഒരിസംവിര് നന്ന് ട്ട് നമ്മളറിഞ്ഞു ആണുങ്ങളാലൊന്നും ഒന്നുംപ്പ കിട്ടൂല ഞമ്മക്കണ്ട റ്ങ്ങാർ ഞ്ഞു ഞങ്ങളെ അ ൻ സത്തിയാ ആ ഞങ്ങള് രണ്ട കുട്ടേളും ഉമ്മീം ഞങ്ങളെ മക്കളും എല്ലാരും മ്പാടെങ്ങ ണ്ട് കേറിപ്പോയി ഷൊർണ്ണൂർക്ക് ആ അങ്ങനെ പോയി എന്നിട്ട് അവിടെ എത്തി അവിടെ എറങ്ങി പിന്നെ അവിടെന്ന് കൊറച്ചോ രൊക്കെ നിന്ന് ഫുഡ് ചോറ്ന്ന്ങ്ങാണ്ട് പിന്നെ തിരിച്ച് പിന്നത്തതിന് പോന്നു താ
വിഗ്രഹം കൊണ്ട്ല്ലേ
ആ നമ്മൾ തൊട്ടടുത്തുണ്ട് ക്ഷെ നമ്മള ഇതുവരെ പോയിട്ടില്ല എല്ലാരും പോയിക്ക് ണ് ഞാൻ മാത്രം പോയിട്ടില്ല ഇല്ല മക്കളൊക്കെ പോയിക്കണ് പക്ഷെ ഞാൻ കേറിട്ടില്ലേയ് നു
ആ ആ
അപ്പൊ അത് ഞാനി ഇങ്ങനെ പറയല്ലാ പൂതി പറയും ആ പൂതി പറഞ്ഞല് നമ്മള് നമ്മള് തൊട്ടടുത്ത്ണ്ടായിട്ട് അത് അതൊരു ഇതന്നെല്ലേ
ആ ആ അത് ശരിയാണ് ഇത്രേം തൊട്ടടുത്ത്ണ്ടാവുമ്പോ നമ്മള് പോയിട്ടില്ലെങ്കി അതൊരു മോശല്ലേ മക് മക്കളൊക്കെ
ഞാനിന്റെ ഇമ്മാന്റെ വീട്ടിലാണ് വളർന്നത് അപ്പൊ അവിടെ അങ്ങനെ
ആ അതെന്ത് പറ്റി അപ്പൊ ഉമ്മാന്റെ വീട്ടില്
അങ്ങനെയർഞ്ഞ ഉമ്മമാന്റെട്ത്ത് ന്ന്ങ്ങാണ്ട് അ
ആ അങ്ങനെ വല്യമ്മാന്റെ കുട്ടിയാര്ന്നു ലേ ഞാനങ്ങനെ ഞങ്ങള് വെല്യേരു വീടേര്ന്നു അതില് വെല്യേ കുട് കൂട്ട് കുടുംബായ്റ്റില്ലേ അന്നൊക്കെ ഒക്കെ ജീവിച്ചിരുന്നേ ഏ പിന്നെ കൊറേ കഴിഞ്ഞ് എൻ്റെ കല്യാണത്തിനോടണുബന്ധിച്ചിട്ട് ഒരു വർഷം മുന്നേ ഞങ്ങൾ വീടിരുന്നത് ഞാൻ പറയാ വീട്ട്ലിര്ന്നിട്ട് ആ പോതി കൊ കൊതി മാറിയിട്ടില്ല അപ്പോഴേക് അവര് എന്നെ കെട്ടിച്ചു വിട്ട്ന്ന് പറഞ്ഞ് ഞാൻ എപ്പഴും പരാതി പറയായിരുന്നു കാരണം അവരൊക്കെ വല്യ ന്താ മൂതൽ എല്ലാര്ക്കും ആൺകുട്ടിയാളാണയ് അപ്പ പെൺകുട്ടികള് ഞാ പെൺകുട്ടി ഞാൻ മാത്രേ ഉള്ളൂ അപ്പൊ വല്ലിപ്പ പറഞ് നിന്റെക് കല്യാണംന്ന് കാൺണം അതോണ്ടാണന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അവരുടെ ആഗ്രഹങ്ങളും ഇപ്പോഴത്തെ പോലെന്നല്ലല്ലോ ഇപ്പൊ നമ്മള് എന്ത് പറഞ്ഞിട്ടും കാര്യല്ല മ്മളെ മക്കള് സമ്മയിക്കൂല അന്ന് നമ്മുടെ ഉപ്പ എന്ത് പറയുന്നു അല്ലെങ്കി വല്ലിപ്പ എന്ത് പറയുന്നു അത് മാത്രയല്ലെള്ളൂ നമ്മള്
ഉം അതന്നെ ഇപ്പൊ ഇപ്പൊ ഓരോ കുട്ടികളോട്പ്പ ഇന്റെ ഇവിടെത്തന്നെ എന്റെ നാത്തൂന്റെ മക്കള് ഒക്കെ നല്ല നല്ല കല്യാണക്കാര് വരുമ്പളേയ് ഉമ്മി ഇപ്പക്കൊ പറയും നമ്മുക്ക് കാണാനാണ് ഉം ഉം ഓൽക്ക് കയ്യാതെ ഓലെ ഡിഗ്രി ക്ലാസ് കയ്യാതെ കല്ല്യാണം വേണ്ടാന്ന് വേണ്ട വേണ്ട പിന്നെപ്പത്താ ചെറുക്കന്മാരോടാണ് ഓല് നേരിട്ട് പറയ
ആഹ് ആഹ് അതാണയ് ഓൽക്ക് ള്ളായി ഇപ്പ ഇപ്പഅതുല്ലേയ് നമ്മള് എന്ത് പറഞ്ഞിട്ടും കാര്യല്ല ഞ്ഞാ ആഹ് ആഹ്
ഞമ്മക്കൊക്കെർഞ്ഞ ദെയ്ര്യോന്നില്ല പേട്ച്ച്
പേട്ച്ച് ആ അന്നത്തെ കലയ് ഇപ്പള് ഇപ്പ ഞാൻ പറയും എന്തിനാ ഇന്നെ കെട്ടിച്ച് എന്തായി ന്നൊക്കെ പറിം ഞാന്
ഉം ഞാനക്കെ പഠിക്കണം പഠിക്കണംന്ന്ല്ലൊര് ചിന്തീലേയ്നു ഞാൻ പ്ലസ് റ്റു ന്നെള്ളൂ
ആ ഞാൻ പ്ലെസ്റ്റുന് ഇപ്പ പോവുന്നേ ഉള്ളൂ
ഏ
ആ നമ്മളെ ഈ മറ്റേ കോഴ്സ്ണ്ടാവുല്ലോ അത് ചെയ്യാ
ഓൺലൈൻ ആയിറ്റോ
അല്ല ഓഫ് ലൈനന്നെ പോയിട്ട് പഞ്ച പഞ്ചായത്തിന്റെ കീഴ്ല്ണ്ടാവ് ലേ അങ്ങനെ പോവാ
ആ അങ്ങനെ പഠിക്കാ പ്ലസ് ടു പിന്നെ ഡിഗ്രി ഒക്കെ വേണങ്കി പോവാലോ
ഡിഗ്രി ഒന്നും ഇപ്പ നീ പോയിട്ട് എവിടെയൊന്നും എത്തൂല്ല എന്റെ മോൻ ഡിഗ് ഡിഗ്രി പഠിക്കുന്നുണ്ട് അപ്പ ഇനി നമ്മള് ഡിഗ്രി പഠിക്കില്ല്യേ ആ അതല്ല പ്രായൊന്നും തികച്ചില്ല പിന്നെന്താറിയോ നല്ല രസാണ് കാരണം നമ്മള് ചെല്ലുമ്പോ നമ്മളേക്കാഴും പേരകുട് ക്കളും മത്ത് അയ്മ്പത് വയസ്സായ മക്കളൊക്കെ പഠിക്കാൻ വര്നെ ഉമ്മമാര് അപ്പൊ പിന്നെ നമ്മളൊന്നും ഒന്നുംല്ല അവരെക്കെ കാണുമ്പോ അമ്പതു അറുപതൊ ക് പ്പൊ വെയ്സ്സായിട്ട്ള്ള മക്കൾത് വ രെല്ലേ പഠിക്കാൻ വരുന്നേ കാരണം ഇത് ന്ന് ന്നർഞ്ഞ ഒരു പഠിക്കല് ജോലി അങ്ങനെ ഇല്ല നമുക്ക് മാൻസ് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ഉന്മേഷം ണ്ടാവല്ലോ അത് നമു ക്ക് വലിയ ഇതാണ്. കാരണം വീട്ടിലിറെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഈ ഫോണ് ഈ വീട്ടിലെ ജോലി കാര്യം ഒക്കെവുമ്പോ അയ്ന്റുള്ളില് ഞങ്ങൾ ഞായറാഴ് വരുമ്പോ എന്താ ഭയങ്കരതാണ് കാരണംഈ വീട്ടിനെ കുറിച്ച്ട്ട് യാതൊരു ചിന്തയില്ലല്ലോ നമ്മള് നമ്മളതായിട്ടുള്ള ഒരു ലോകത്ത്
ന്ത്‌ രസാലേ ഞാനതന്നെ മക്കളോട് പറയാ സ്കോൾ ജീവിതം കഴിഞ്ഞാ കഴിഞ്ഞു മക്കളെ രസം താ ആ അവ്ടെ ഒച്ച ണ്ടാക്ക്ണ്ട് ഓല് രണ്ടതാ ങ്ങനെ പൊർത്ത് മണ്ടിരു
ആ അത് ഇപ്പഴല്ല കുറച്ച് കഴിയുമ്പള അറിയുള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന്റെ ഒരു പ്രശ്നം അതെന്താ വച്ചാ ടൈപ്പിങ് വരുമ്പോഴേ ഭയങ്കര ബിസ്‌ദ്ര പ്രശ്നായിട്ട് വരും.
ടൈപ്പിംഗ നമ്മളെ പൈസ തന്നെ ഉ ടൈപ്പ് ചെയ്യേണ്ടത്
ഉം അങ്ങനല്ല വേറെ പിന്നെ ആ വേറെ ന്നിട്ട് എന്തൊക്കെ വേറെന്തെലും ഓൺ ബേസ് ഓൺലൈൻ ബിസ്
ആ ഞാൻ പലതുംണ്ട് കൊറെണ്ട് കുഴപ്പല്ലാതങ്ങനെ പോണു അങ്ങനെ വെച്ചാല് പലതും അന സ്പിങ് വേ വെസ്റ്റേജ് അങ്ങനെയൊക്കെ
ഏ സ്പ്രിങ് വേല് പ്പ്ളുണ്ടോ ആ ത്പ്പ്ളുണ്ട് ഏ ന്റെ പോനു ഏ വർക്കെയ്താലല്ലേ
ആ പ്പൊ വർക്കിട്ടാലന്നൊള്ളൂ കിട്ട സ്റ്റാറ്റസ്ണ്ട് പിന്നെ പർച്ചേസ്ണ്ട് ക്ക് ഏതേലും കൊർച്ച് ഗോൾഡ്ട്ടാണ്ട് അത് കിട്ടിയാ പ്പൊ ഒര്ക്കാതെര്ക്ക്ന്ന്ക്ക
ഗോൾഡോ അയ്നോ?
ആ ഗോൾഡൊക്കെ പർച്ചേസെയ്ത് ഗോൾഡോണ്ട് ഓർണമെന്റ്സ് ണ്ടാക്കീകുണു കൈചെയ്ന് ബ്രയിസ്‌ലെറ്റ് രൻഡ്രെണ്ണം വാങ്ങിക്ക്ണ്
ബ്രീസ് സ്പ്രിഗ് വേന്ന് താക്കിട്ടോ
ആ അതില് തായിട്ട് അതൊക്കെ ണ്ടായിനു പ്പത് ഒഴിവാക്കി വർച്ചിറ മാള് വന്നപ്പോ പ്പൊ വർച്ചിറമാളല്ലപ്പൊ പ്പൊ സ്പ്രിംഗ് വേ ഐഡികൾ ണ്ടായപ്പോ ത്ണ്ടായി
ഞങ്ങളൊക്കെ എത്ര കാലം നിന്നള ഞങ്ങളൊക്കെ എത്ര കാലം നിന്നക്കുണു ഞങ്ങൾ നൂറ്റി ഇരുവത്തഞ്ച് നൂറ്റി മുപ്പുർപ്യക്കെ അന്ന് കൊടുത്തിന്നില്ലേ ആ അതില് ന്നിട്ട് അയ്ല് മറ്റേ ഗോൾഡ്ക്കെ കിട്ടോ
ആ ഗോൾഡ് വാങ്ങ ക് ട്ടല്ല മ്മള് വാങ്ങ പ്പ മൊബൈൽ മൊബൈൽ ഫോണും തൊക്കെണ് ഇപ്പോ
എന്നിട്ട് നമ്മൾ അത് ന്നിട്ട് അല്ല ഇ എം ഐട്ട് അടക്കേ
അങ്ങനെയല്ല നമ്മളിപ്പോ പണ്ട് പണ്ടേയ് നൂറ്റമ്പത് രൂപക്ക്‌ ഐഡി അടിച്ചൂലേ
ആഹ്
അതിന് പകരായിറ്റ് ഐഡി അടിച്ച്ണത് അഞ്ഞൂറ് രൂപക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്കൊക്കേയ്നു അപ്പൊ അതിനോരോ ഗോൾഡ് കോയിന് കിട്ടും. ആ പർച്ചേസ് ചെയ്യുബോ ആഹ് ചെറിയത് അതങ്ങനെ അവ്ടെ കമ്പിനീൽ വെച്ചിട്ട് നമ്മള് പിന്നെ സാല പിന്നെ ഇങ്ങനെ ഗോൾഡാക്കി ഒരു ഗ്രാം രണ്ട് മിന്റെ കൈചെയ്നൊക്കെ ആക്കി മാറ്റിയെടുക്ക ഒക്കെ ചെയ്യും അത് കിട്ടീട്ടില്ല ഇന്റത് മൂന്നെണ്ണണ്ടല്ലോ അയില് ഒന്ന് കൊടുന്നന്നു സാറ് പെരേക്ക് ഇനി രണ്ടെർണ്ണം കൊടുന്നെരാന്ണ്ട് കൊടുന്നേരയ്ക്കാരം കൊടുന്നെരും ഇന്റെ ആങ്ങളെന്റെ കല്യാണംണ്ട് അന്നക്കെ കൊടുന്നേരാൻ പറഞ്ക്ക്‌ണ് പത്തൊമ്പാന്തി ആഹ് കിട്ടും കിട്ടാന്ന് പറഞ്ഞിക്ക്‌ണ് അതൊക്കെ കിട്ടും അത് കൊഴപ്പല്ല കൊടുക്കു കിട്ടുംന്ന് ഇപ്പൊ കൊറെ ഓരോത്തർക്ക്‌ കൊട് ക്ക്‌ണ്ട് ഞാനി പിന്നിം പിന്നിം പറഞ്ഞക്കണ് ഞങ്ങള് കൊ സ പിന്നെ കിട്ടിയാച്ച അയിന്ന് പോരണം
ആഹ് ആഹ്
ഇപ്പ ഞാൻ എല്ലാ ലീഡർഷിപ്പിലൊക്കെന്നു പിന്നെ സെഡ് എം ഉം അതിന്റെ മേലെ പോ ആ ഇപ്പൊ അപ്പൊ ഞാന് ഇക്ക് ഇൻക്ക് ഓരോ മാനസിക പ്രശ്നങ്ങൾ ബിസിനസ് കൊണ്ട്രാൻ പറ്റ എല്ലാരും കൂടെ ഇങ്ങനെ നിർബന്ധിച്ച് കൊ രാൻ ഇന്നെ കൊണ്ട് കയ്യൂല
ആയ് ശരിയ ഞാനൊക്കെ അയിന്നൊയിവായി ഒരു നൂറ്റയ്മ്പതുർപ്യല്ലേ പോവപ്പൊ പോയാ പോവൊള്ളു വിചാരിട്ട് ഞാനയിന്ന് പോന്ന് ഞങ്ങ്ക്കയിന്ന് നാലു സോപ്പും കിട്ടി
ഇക്ക് രണ്ട് മൂന്ന് മാസം സാലറി ഒക്കെ കിട്ടിണ് മൂന്നു മാസത്തെക്കെ സാലറി ഇപ്പോ ആ ഒയിവായി പോയില്ലേ ഇങ്ങെളെല്ലാരും പോയില്ലേ ഇന്ന ട്ട് പിന്ന ആദ്യേ ഞാന്ണ്ട് ആദ്യേ ഞാന്ണ്ട് പക്ഷെ അപ്പ ഇന്ക് എന്താ പറയാ അപ്പൊ ഇൻക്ക് സാലറി കിട്ടാനായപ്പഴാണ് ഒരു ഇരുപത്താറാന്തി സെഡ് എം ആയി വന്ന എല്ലാർക്കും സാലറി കൊടുത്തല്ലോ അപ്പളാണാ മാറ്റങ്ങളും സാലറി കിട്ടാതാകലും പ്രശ്നങ്ങളൊക്കെ ഇന്നിട്ടും ഞാൻ അതിലെന്നെ നിന്ന് എന്തെങ്കിലൊക്കൊന്ന് ആവട്ടെ എന്തെങ്കിലൊക്കൊന്ന് കിട്ടട്ടേന്നൊക്കെ കരുതി ഇന്നട്ട് പിന്നെ ഞാന് വേറെ ടീമ്ക്ക്‌ മാറി പിന്നെ ഏ ഏഞ്ച ഏഞ്ചൽ ടീമിക്ക് മാറി ഞാനല്ല അങ്ങനെ ഓരോ എല്ലാ ലീഡേഴസ് മാറിയ പ്പൊ ഞാനും മാറി അങ്ങനെ മാറീട്ട് മാറീട്ടങ്ങനെ പിന്നങ്ങനായത് പിന്നെ അവിടുന്ന് കൊറചാലം വർക്കീതപ്പോ സാലറി ഇങ്ങനെ കിട്ടി മൂന്നട്ടം മറ്റേത് രണ്ടെട്ടം കിട്ടി ഇപ്പൊ ഒന്നാമത് കിട്ടാൻ നിക്ക്‌ണ്ട് അതൊന്ന് കിട്ടാൻ ഇന്ക്ക് വേണ്ട കാരണം വർക്കിയാൻ കഴിയിണി എന്ത്
ഇതിന്റെ മുന്നെപ്പൊ ഇങ്ങക്ക് എന്തേ കിട്ടിയത്
മനസിലായില്ല ഇന്നാ ശരി ഞമ്മക്ക് പിന്നെ വിളിക്ക